ആഹ് ഹലോ
ഓ
എന്തൊക്കാ വിശേഷോ ഭരണമൊക്കെ കഴിക്കാനായോ
ഭക്ഷണംകഴിക്ക പന്ത്രണ്ട് ഏ ഊ ഒരു മണി വേശ് ന്നുണ്ട് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് പിന്ന അതുകൂടെ തീർത്തിട്ട് കഴിക്കാന്ന് ഓർത്ത് പണി അടക്കള പണികളൊക്കെ കഴിഞ്ഞ് പക്ഷെ വീട്ടിൽ അലക്കാനും തുടയ്ക്കലും അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് മുറ്റം മഴ ഇങ്ങനെ പെയ്യല്ലേ മുറ്റക്കെ ആകെ കിടക്കാണ് അത് ഉ രാവിലെ വല്ല കൊഴപ്പല്ല പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞപ്പ തുടങ്ങും അപ്പൊത്തിനും ഈ റബ്ബറിന്റെ റബ്ബർ റബ്ബറിന്റെ അടുത്താണേ വീട് മരം റബ്ബറിറെ മരം നിറയേണ്ട് അപ്പൊ അതിൻറെ എല കാറ്റടിക്കുമ്പൊക്കെ വീണിട്ടെ രാവിലെ പിന്നെ എല്ലാ ദിസവും സ്കൂള് പോണ തിരക്കൊക്കെ ആയതുകൊണ്ട് അത് മാറ്റാൻ വൃത്തിയാക്കാനൊക്കെ ഭയങ്കര പണിയ നേരംണ്ടാവൂല എനിക്ക് അപ്പൊ എല്ലാരും പോയി കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് എന്നപ്പൊക്ക ഉം അത് ചെയ്യണ്ടാവുള്ളൂ അത് ചെയ്ത് വരുമ്പോഴത്തേന് വൈകുന്നേരം ആവും
ആഹ് ആഹ്
അ പൊതിന് അടുത്ത പണി ആയി
പിന്നെ ഇല്ല ഞാൻ പുറത്തക്ക് വന്നതാ ടൗണിലൊക്കെ വന്നതാ അപ്പൊ പിന്നെ ഭക്ഷണോക്കെ നമ്മൾ കഴച്ച്ങ്ങാനാണ് വീട്ടിലെ പോവ അത് മോള് സ്കൂൾ വിട്ട് വരുമ്പളേക്ക് ഔടെത്തണം അപ്പൊ പിന്നെ പിന്നെ എന്തൊക്കാ? ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നായിനു
എന്ത് വിശേഷം
ഒന്നുല എങ്ങനാ
ആ വെറുതെ
ആ വേ ആ വേറെ പരിപാടി വേറൊന്നുല്ല വെറുതെ അപ്പൊ ഫർ ദ വേണോന്ന്റിഞ്ഞന അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ പിൻ എ
ജിമ്മിനൊക്കെ പോവാാറുണ്ടോ?
ജിമ്മിനിന്റെ മുമ്പ് ഞാൻ പോയിനു. കുറച്ച ദിവസം പോയി പിന്നെ നിർത്തി. അയിന ഒന്നുംല്ല അതിനായിട്ട ഒരു ടൈം വേണോ നീ പോലുണ്ടോ?
ജിമ്മിൽ പോകലില്ല ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഓടാനക്കന് വേണ്ടായിട്ട് ഇങ്ങനെ പോ
അങ്ങനെ പോ ആ
ജിംമ്മിനായിട്ട് രാവിലെ അതിന് വീട്ടിൽ തന്നെ നല്ലോണം ജിംണ്ടല്ലോ. രാവിലെ ഉള്ള ഉള്ളോ പണിയാണല്ലോ അത് കഴിഞ്ഞിട്ട് സമയം കിട്ടിയാലല്ലേ ജിമ്മില് പോലും നടക്കുള്ളൂ.
ആ ഇമ്മന് പോയാലൊക്കെ പക്ഷെ ആ പിന്നെ സ്ഥിരമായിട്ട് പോണം. എന്നാലേ കാര്യമള്ളൂ ആ അതിപ്പോ നമ്മൾ അതിനായിട്ട ഒരു ടൈം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ പോക പോയാലൊക്കെ നല്ലത നമുക്ക് കൊ ഇോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ മുന്നേ പോയി താങ്ങിക്കയാണെങ്കില് നല്ല ഇതാണ്.
ഏറ്റവും നല്ലത് നമ്മള് തായ ആവുമ്പോ നമ്മള ശരീരം നമ്മളെ നോക്കണമെങ്കിൽ നമ്മള് നല്ല ആവത്തുള്ള സമയത്ത് നമ്മൾ ശരീരത്തി നമ്മളെ നോക്കാം. ഇതല്ല ജിമ്മിന് ജിമ്മിന ആണ പ്രത്യേകിച്ച് പ്രായം കാര്യങ്ങള ഒന്നുമല്ലല്ലോ.
ഉം അതെ അതെന്നെച്ചാല് ഈ കൊളസ്ട്രോൾ ഒക്കെ ഒക്കെ വേഗം വരികല്ലോ കൊളസ്ട്രോൾ ഉണ്ടാവകുമ്പാണല്ലോ പ്രശ്നും സ്ട്രോുംര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പൊ അതിന്റെ മുമ്പേ നമ്മള് ശരീരം നോക്കുകയാണെങ്കില്. ആഹ
അങ്ങനത്തെല്ലേ കഴിക്കുന്ന വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. അലക്കാനുണ്ടെങ്കിൽ തന്നെ ചിലപ്പോ മഷീനൽ ഇടും എപ്പോഴെങ്കിലും ഒക്കെ കല്ലിൽ അലക്കാ അലക്കി.
ഉം അതെ എല്ലാർക്കും ഇപ്പൊ അതാണല്ല. സമയട്ടില്ലാനോ പക്ഷെ ങ്കിലൊക്കെ സിമ്പിള ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. പിന്നെ അലക്ക ആണെങ്കിൽ മഷ്യല്ല് ഇട. പിന്നെ അല്ലാണ്ട് അരക്കാണെങ്കിൽ മുക്സിയില ഇടുക. അങ്ങനെ എല്ലാ പിന്നെ ഒരു നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടാണല്ലോ ഉളപ്പപ്പണിയാണല്ലോ.
അതന്നെ
എന്നിട്ടു സമയല്ലാത്ത പ്രശ്ന
പണ്ട് അമ്മയൊക്കെ പറയണ് കേക്കണം അത് അമ്മയിലാ അരച്ചത് അമിലനെയാ. ഇപ്പ ആർക്കും അത് പറ്റൂല അതിന് നേരവുല്ല.
നേരാണ് അതിന് സമയം ഇല്ല സമയം കുറ കുറഞ്ഞല്ലോ. പണ്ടൊക്കെ അങ്ങനെ അപ്പ അവ പറയുന്നേക്കാ പിന്നെ അ മീവൻ തന്നെ അരിച്ചിട്ടൊക്കെ കറിയൊക്കെ വെ ക്കുന്ന നല്ല രസമായിനന്നൊക്കെ ഇപ്പൊ അതല്ലേല്ലോ.
അതെന്തോരോ നേരെം എടുക്കണം. മരച്ചക്കണെങ്ക ആ മറ്റേത് രണ്ട് ദിവസം. അെ കൊണ്ട് പരിപടി കഴഞ്ഞില്ലേ.
മൈലാഞ് എലാംഅമ്മിമല് അരിക്കാൻ പോയി. ക്കാണെങ്കിൽ കൊറച്ച് സമയം എടുക്കും.
ചെയ്ല്ല.
ആഹ അതെ അതും ഇപ്പം മിക്സിയിലാക്കിരിക്കിണ്.
അമ്മീന് പണിയെടുക്കണ പരിപാടിയൊന്നും പറ്റില്ല നട് അലോ ജിമ്മില് പോയിട്ട് കുറെേ പണിയെടുക്കും ലാസ്റ്റ്എല്ലാ അസുഖങ്ങളും വരുമ്പോ അന്ന് കഴ്യുമ്പോംം എന്താ പഠിച്ചേ
ഞൻ എനിക്ക് നാലാളുണ്ട് ഞാൻ പിന്നൊ കല്യാണം കഴഞ്ഞിട്ട് കൊറൊയി. മോന് വല്യ മോന് പ്ലസ് ടു കഴിഞ്ഞതാണ്. ചെറിയ മോള്ണ്ട് അവള് ആറാം ക്ലാസ്സില്. പിന്നെ
വീട്ടിൽ പിന്നെ നിങ്ങള് മാത്രം
ആഹ് വിടില് ഞങ്ങെളെ ന്നെ ഞങ്ങെളെ ന്നെ ഉള്ളു അതുകൊണ്ട്ന്നെ ഓഹ് എന്താണ് നമുക്ക് വേഗമുള്ള പണിയൊക്കെ കഴിഞ്ഞു കാണു ഇ പോണംന്നജാർച്ചാ അങ്ങനെല്ല അങ്ങനെ പോണോണ്ട് അവടെ ആ പിന്നെ പെട്ടെന്ന്ല്ലാം കഴിച്ചും ഞാനും വേഗം പോരും
സ്കൂട്ടിയോ കാറൊക്കെ ഓട്ടോ ഡ്രൈവ് ചെയ്യോ
ഓഹ് സ്കൂട്ടിയും കാറും ഒക്കെ ഓട്ടും ഇപ്പ നമ്മള് ടൗണില് വന്നതാണ് എന്നപ്പന്നോട് പറഞ്ഞ പിന്നെ മോനും ഉണ്ട് മുത്ത മോനും ഉണ്ട് ണ്ട് അപ്പോ ഓര് രണ്ടാളു കൂടി വേറെ എന്തോ നോക്കാൻ വേണ്ടി പോയിക്കുന്ന അപ്പൊ ഇവിടെ ഭയങ്കര തെരക്ക് അപ്പൊ എന്നോട് പറഞ്ഞു വണ്ടി
ടൗണ് അല്ലെങ്കിൽ കോഴിക്കോട് ടൗൺ എന്നക്കെയ എപ്പോഴും ബ്ലോക്ക് ആണ് ഒരു മൂന്ന് മണി കൂടെ കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ വിടുന്ന സമയം കൂടെ കഴിഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരിക്കാ ബ്ലോക്ക ഇപ്പനെങ്കി ഈ റോഡ് റോഡ് പണി എന്തേലും ഉണ്ടപ്പൊ അവിടെ
ഇല്ലല്ല ഇപ്പൊന്നും കണ്ടില്ലല്ലോ
ഉ
ഇപ്പ എന്നിട്ട് ഞാനിപ്പോ വണ്ടീന്റെകതിരുന്നാ സംസാരിക്കുന്നത് അപ്പൊ ഞാനിങ്ങോട്ടെ ഇങ്ങോട്ട കൊണ്ടുവന്ന് ഞാൻ ഇവിടെ പാർക്ക് ചെയ്താ മരത്തിന്റെ ചോട്ടില്
ആഹ്
ആപ്പോ ഇതില് ഇരുന്ന് സംസാരിക്കാണ് വെറുതെ ഇരിക്കയാണല്ലോ
കയ്ചൊ
ഏഹ് ഞമ്മള് വരുന്നേരോ പൊറാട്ടയും കറിയും കയ്ച്ച് അപ്പൊ പിന്നെ തിരിച്ച് പോണേരം ടൗണ് കയ്ഞ്ഞിട്ട് കൊറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും ഉച്ചക്ക് ഭക്ഷണം കയ്ക്കും ആം ടൗൺ അങ്ങെ
വൈകുന്നേരത്തെ വൈകുന്നേരത്തേക്ക ഉള്ളത് നോക്കിയാൽ മതിയ ഉള്ള അല്ലേ
ആഹ് ആയിന് വൈകുന്നേരം പിന്നെ എന്തെങ്കിലും വാങ്ങീട്ടും മോള് വരുമ്പോളേക്ക് എന്തെങ്കിലും വാങ്ങിട്ട് പോകും അപ്പൊ പി ആഹ് ആഹ് പിന്നെ രാത്രി എന്തോലും ആക്കിയാൽ മതിയല്ലോ വൈകുന്നേരം ക്ക് ചായക്ക് എന്തെങ്കിലും കൊടുത്താല്
കഴിക്ക
അങ്ങനെയൊന്നുല്ല ചോറ് കഴിക്കൂ പിന്നെ ചപ്പാത്തി കഴിക്കൂ എടക്കിടക്ക് ചോറ് എടക്കിടക്ക് ചപ്പാത്തി അങ്ങനെ അല്ലാണ്ട് സ്ഥിരായിട്ട് ച്ചോർന്നെ വേണന്നുള്ള നിർബന്ധം ഒന്നുമല്ല
എന്റെ വീട് വീട്ടിലൊക്കെ തന്നെ അമ്മക്ക് അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞപ്പോ രാത്രി ചോറ് ഒഴിവാക്കി
ആഹ് ആഹ് ആഹ് ആഹ് അതാ നല്ലതും
മുത്താറ മുത്താറയുടെ എന്തെങ്കിലും ഉണ്ടാക്ക ദോശ ഉണ്ടാക്ക അരി ഭക്ഷണ രാത്രിയില്ല ഉം രാവിലെയും ഉച്ചക്ക ഉണ്ടാവും രാത്രി ഒരു നേരം അരി ഭക്ഷണം കഴിക്കില്ല അത്രേ ഉള്ളൂ ഒന്നും ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയ ഒന്നും ഇല്ല എന്നാലും ഉം ഉം ഉം ഞാൻ അമ്മയ്ക്കൊക്കെ തന്നെ വേഗം ഒര് ഇച്ചിരി ചോറ് കഴിച്ചാൽ തന്നെ നന്നായിട്ട് വെള്ളം കുച തടിക്കും പറഞ്ഞ അങ്ങനത്തെ ശരീര പ്രകൃതി യാ
ആഹ് അതെ അത് നമ്മള് ഭക്ഷണം തന്നെ നിയന്ത്രിച്ചു കാണെങ്കിൽ നമ്മ കൊറൊക്കെ രോഗങ്ങൾന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും ഇത് പിന്നെ ചോറ് പറഞ്ഞമാതിരി ചോറ് ഒരു നേരം കഴിച്ചിട്ട് രാത്രി വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണെങ്കിൽ തന്നെ കുറ കുറേ മാറ്റം ഉണ്ടാവും ഈ തടിക്കൊക്കെ തന്നെ
ആഹ് അല്ല നമ്മള അധികം തടി വെച്ചത് നമ്മളുടെ ശരീരത്തിനെന്നെ ആവതു ഉണ്ടാവല്ലോ ടുക്കാനോ ഒന്നിനും കഴിയില്ല എന്തേലൊക്കെ.
നമ്മള് ഇപ്പളേ ശ്രദ്ധിച്ചില്ലെങ്കില്. ഉം പിന്നെ ഏഹ് രാ ത്രിക്ക് എങ്ങനാ പിന്നെ ചപ്പാത്തിയാക്കിക്കു അല്ലേ.
ഇവിടെ ഇവിടിപ്പം എനിക്കങ്ങനെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും. ചോറാണ് വേണ്ടത് അത് എത്ര കിട്ടിയാലും. ചോറ് പക്ഷെ അവർക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇപ്പഴ് ഇല്ല പക്ഷെ ഞാൻ എപ്പോഴും പറയൂ ചോറ് നമ്മള്. രാവിലെ ഉച്ചക്ക് കഴിക്കുന്ന അതേപോലെ തന്നെ അ അത്രയും നിറച്ച് രാത്രിയും കഴിച്ചിട്ട് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങല്ലേ ചെയ്യണേ. വേറെ പണികളൊന്നും എടുക്കുന്നില്ലല്ലോ വേറെ എന്തെലും ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാന് അപ്പൊ അവര് ചോറ് കഴിക്കാതിരിക്കുക ചോറിലാണ് എല്ലാം ഇരിക്കു ന്നത് എന്നാണെല്ലാരും പറയണേ ചോറില് വെറും എനർ ജി മാത്രേ ഉള്ളൂ വേറെ പ്ര പ്രോട്ടീൻ നമ്മുക്ക് കിട്ടണ വേറെ പോഷക ഘടകങ്ങൾ ഒന്നും ചോറിനാത്തില്ല. ഊർജം കിട്ടുന്നേയുള്ളൂ.
തിന്നാതെ നമ്മക്ക് അല്ലെങ്കിൽ നമ്മടെ കേരളീയർ. എന്താക്കണം ചോറ് വേണം ചോറ് തിന്ന്ക്കാണെങ്കില്. നല്ലൊരു.
ആഹ് നമ്മള് മീൻ, മീൻ പൊരിച്ചതും, ബീഫും, മട്ടനും കഴിക്ക ക്കുന്നതിനെ കൊണ്ട് അല്ല കൊളസ്ട്രോളൊന്നും വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി കഴി ക്കുന്ന സാധനങ്ങൾ ചേരുമ്പോഴാണ് കൊളസ്ട്രോൾ ആവുക ഇപ്പൊ നമ്മള് മീൻ പൊള്ളിച്ചൊതൊക്കെ കഴി ക്കാണെങ്കില് അതിന്റെ കൂടെ നമ്മള് ചപ്പാത്തി മറ്റെ നാന്, റൊട്ടി അങ്ങനെ തി ഇതൊക്കെയല്ലേ കൂട്ടി കഴിക്ക അപ്പൊ അതും ഇതും കൂടി കൂട്ടകഴിക്കുമ്പോഴാ ആണത് കൊളസ്ട്രോൾ ആവുന്നത്. അല്ലാതെ വെറും ചിക്കൻ പൊരിച്ചതും, ബീഫും അങ്ങനെ വെറും അത് മാത്രം കഴിക്കയാണെങ്കില്. കൊളസ്ട്രോൾ ആയിട്ട് വരില്ല അങ്ങനെയെക്കയാണ് ഡോക്ടർമാരൊക്കെ പറയണേ.
ഉം അതെ.
നമ്മളിവിടെ അങ്ങനെയല്ലല്ലോ അവര് നമുക്ക് ഒരു മീൻ കറി ഉണ്ടെങ്കിൽ അല്ല മീൻ പൊരി ച്ചതുണ്ടെങ്കിൽ അതിന്റെ കൂടെ ചോറ് മസ്റ്റാ അല്ലെങ്കി എന്തേലും ഒരു സാധനം. ദോശയായിട്ടോ ഇഡ്ലി ആയിട്ടോ. അങ്ങനെ എന്തേലും ഒക്കെ എല്ലാ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ ഒരു മാസത്തേക്കുള്ളത് ഒരു മിച്ച് മേടിക്കയാണോ ചെയ്യുക?
ആഹ് അങ്ങനെ വാങ്ങിക്ക സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മള് ഒരു മാസത്തേക്കുള്ളത് ഒന്നായിട്ട് വാങ്ങിക്കും. പിന്നെ വാങ്ങാൻ ഉണ്ടാവുക പച്ചക്കറി, മീന്, കോഴി അങ്ങനെ ഏഹ്.
കാഡ് കാർഡ്.
ഇല്ലില്ല ഇല്ലില്ലാ കാഡ്. ചെയുന്ന സ്ഥല അല്ല ഇത് നമ്മള് താമരശ്ശേരിന്ന് പറയുന്നത്. താമരശ്ശേരി ആണ് താമരശ്ശേരി അടുത്ത് തന്നെ.
അല്ല ചില സുപ്പർ മാർക്കറ്റിൽ നമ്മളെന്നും പോണ കസ്റ്റമർ ആണെ നമുക്കൊരു കാർഡും അതിനകത്ത് ഒരു
ഏഹ് കാർഡാ ചോയിച്ചെ, ആഹ് അങ്ങനാ ആ കാർഡ് ഇണ്ട് കാർഡുണ്ടാവും. അത്‌ രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റില് ഉണ്ട് കാർഡ് ആക്കി വച്ച് അപ്പൊ. അപ്പൊ അതില് പോയിട്ട് പിന്നെ ഓഫറും.
കുറച്ച് എമൗണ്ട് ആകുമ്പോൾ ചിലപ്പോ ആഹ് കുറച്ച് എമൗണ്ട് ആവുമ്പം ചിലപ്പം തിരിച്ച് എന്തെങ്കിലും ഒരു നൂറിന്റെറെോ ഇരുന്നൂറിന്റെ എന്തെലും കിട്ടും.
ആഹ് കിട്ടും.
നിങ്ങള് വീട്ടില് കോഴി അങ്ങനത്തൊന്നും ഇല്ല അല്ലേ. ഇവിടെ ഇണ്ടായിരുന്ന് ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര പണിയാ ഇവരെ നോക്കണമെങ്കിൽ എനിക്ക് അതൊന്നും അറിയുല്ല.
ആഹ് എനിക്കും വലിയ തയക്കില്ല അങ്ങനെ കോയിനെ കോയിനെന്നും നോ ക്കീട്ടുള്ളേ.
പട്ടികളോടൊക്കെ ഉണ്ട് ഒരിഷ്ടം.
എന്ത്?
പട്ടികളില്ലേ പ ട്ടികള് അതിനോടൊക്കെ ഭയ പൂച്ചക്കെണ്ട് ഉം പിന്നെ എഹ് കുഞ്ഞിന് എഹ് എഹ് അത് മാന്തെ എന്തേലും ചെയ്തയിഞ്ഞാ അതൊരു പ്രശ്നമാവണ്ടല്ലോന്നൊർ ത്ത്ട്ട് പൂച്ചേനിം ഒഴിവാക്കി. ക്കവനാണെ എല്ലാത്തിനിം വാരി കോരി പിടിച്ച് ഞെക്കാ ചെയ്യാ.
ആഹ് ആണ്ല്ലേ എന്നാ ആയ്ക്കോട്ടെട്ടോ ഞാൻ ന്നാ പിന്നെ വിളിക്കട്ടോ ശെരിയേ